ല്ലേ ആഹ് ന്തു ഒക്കെണ്ട്
പേർക് ഒക്ക നല്ലേ തങ്ങള് വിശേഷംന്ന് ഓ മുണ്ടൊക്കായ മണി അത് കഴിഞ്ഞോ
ഞാ അവിടെയും പണി ഇങ്ങനെ കഴിഞ്ഞുകോണ്ടിക്കണ് കുളിക്കാനും കുടി ഇണ്ട് കുളിച്ചിട്ടില്ല.
എനിക്കും കുളിക്കാനിണ്ട് മക്കളെ പറഞ്ഞയച്ചിട്ടേ പണി
അതന്നെയാണ് എല്ലോടത്തില്ല എല്ലോടത്തല്ല അവസ്ഥ തന്നെയാണ്. മക്കളങ്ങ് പറഞ്ഞ അയച്ച് കഴിഞ്ഞ പിന്നെ നമ്മള് കൊറെ ഒരു ഫ്രീയാവും. ഇല്ലെങ്കി അവരിണ്ടായാല് അവരുടെ ബാക്കില് ഇങ്ങനെ നിക്കണേ
ആഹ
അവരെ ബാക്കിൽ ഇങ്ങനെ പോ അതാണേ ഒക്ക ഒപ്പത്തിനപ്പ അപ്പംങ്ങെ നിന്നൊടുക്കണം
ആ ടൈമിന് അങ്ങോട്ട് ഇറങ്ങേ പറ്റൂ അല്ലെ
വണ്ടി വരുമ്പോത്തിനൊക്കെ ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ ഞങ്ങളതൊക്കെ ഭയങ്കര പാടാ
ഓ അ പിന്നെ രണ്ടാള് നടന്നു പോണം ഒരാൾ കൊല്ല മുതല് ബ ഹത്
ഏ
സ്കൂൾ അടുത്താണ് എന്നാലും ടൈമിലായിട്ട് ഇറങ്ങി കിട്ടണം ആഏ് സ്കൂള രണ്ട മൂന്ന് മിനിറ്റേ ഉള്ളൂ ഓക്കെ
ഏ
എൽ പി സ്കൂള് എൽ പി സ്കൂൾ അടുത്ത് കിട്ടും പിന്നെ യു പി ഹൈസ്കൂളൊക്കെ ആകുമ്പോ ദൂരം പോകേണ്ടി വരും
ആഹ ദൂരം പോണ്ടി വരും ആ ഇ എന്താന്ന് സ്പെഷ്യല്
സ്പെഷ്യലൊന്നും ഇല്ല പറഞ്ഞ നേരത്തെ വെജ് ഇന്ന് വെജ് ആാക്കിക്ക നിക്ക് സ്പെഷ്യൽ എന്തണ്ടോ
ഇന്ന് ബീഫ ആാണ് ഇവിടെ
ആഹ നല്ല ബീഫായിനി
ആഹ് ആഹ ആഹ
എന്നും. തിന്നുമ്പം മടുപ്പാ
എന്നും തിന്നുമ്പം മടുപ്പാവും ഞങ്ങക്ക് പെുന്നാൾ കഴിഞ്ഞുകൊണ്ട് എന്ന ബ ബീഫ്
മാറ്റിയ ഉം ഇവിടെുണ്ട് ഉം
ആഹ വന്നതേ എന്താ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ
ചെടികൾ ഇഷ്ട്ടം
അല്ലെ വർക്കൊന്നും ചെയ്യണില്ല ഇഷ്ടണോ കുഴിച്ചിടോ വീട്ടിലുണ്ടോ ചെടികളൊക്കെ
കുറച്ചൊക്കെ ഉണ്ട അപ്പളം ഉണ്ടാക്കി തുടങ്ങി എൻന്റെ മോനെല്ലാം പറച്ച് പറിച്ചെറിയ കഴിഞ്ഞഞ് കൂടണാ ഇഷ്ടം
ആ
അപ്പം പിന്നെ നനച്ചൊടുക്കേണ്ട മഴ അങ്ങനെ ഇടക്കട്ട ട്രെയിന് കൊണ്ട്
ആഹ് ആ മഴ ഇങ്ടെ കിട്ട്ന്ന്ണ്ടല്ലോ
ഉംഹ് ഇവ്ടെ ചൂടത്തെല്ലോ മരച്ചി ണങ്ങി പോവാതെ വടത്തിച്ചി
ആഹ് ആഹ് ആഹ് ആഹ ചൂടാ ആഹ്ആ ചൂടകുമോ അവിടെ അങ്ങ് വേണേ നല്ല വെയിൽ തറണം നല്ലാ വെയിയിലേനിിക്കുറ ആണെങ്കിൽ ഭയങ്കര ചൂട് കയിഞീലേ
ആഹ എന്നല്ലാ ചൂട് കഴഞ്ഞമ്മോ പിന്നെ വള്ളത്തിന്റെ പ്രശ്നം വന്നില്ല ഇല്ലെ വള്ളുഇ ഇണ്ടാവൂല നനക്കാനൊന്നും ഇഈ കൊല്ലം വളത്തിനന് പ്രശ്നംന്നയില്ല
അവടെ ഞാ നമ്മുക്ക് നമ്മള ചെടികളും ഇതൊക്കെ എത്ര നനച്ചു കൊടുത്താലും ഒരു മഞ്ഞളിപ്പ് വന്നമാതിരി ഇങ്ങനെ കരിഞ്ഞ മാതിരി ഇങ്ങങ് ന്
മഴ പെയ്താ മാതിരി ആവല ഞമ്മള് എത്ര നനച്ചാലും
അതാണേ അമ്മളെഎത്രെ തെഞ്ഞ എങ്ങനെ വളമട്ട് എത്ര നോക്കി ക്ക്യാലും ആ ചെടിക്ക് ഒരു ഉഷാർ ട്ടണം ന്നുണ്ടെങ് ഒരു വെയില്ണ്ട് പോണം കൊറച്ചൊരു ഇത് പെരും വെയിലായിട്ടാണ് ചെടികൾക്കൊന്നും ഉഷാറില്ലാത്തത്
ആ ഇപ്പ നല്ല ഉഷാറായിന് മഴ കൊറച്ചിങ്ങനെ എപ്പോ?
ആ അതെന്നെ ആഹ് കോയി-
ഉം ഇവ് ഇവ്ടെല്ല മ്മക്ക് രണ്ട് കോയിണ്ട് ൻക്ക് ഇല്ല എന്തേ പിട് ചു പോ പിന്നെ പ്പയിന് മെൻകെടലില്ല ആയ
ആ അങനെ
നമ്മക്ക് നല്ലോ നോക്കാൻ അറിയും വേണം ചെറിയ കൂട വെല്യ കൂട ക്കാണെ പിന്നെ തൊറക്കാതെ അവിടെ ചെറിയോരു കുടേം
അ ആഹ് കമ്പിന്റെ സേസ് കൂടുകളൊക്കെ വേണം.
ഉം കല പൈസ എർക്കണം
പൈസ ഇറക്കണം അതന്നെ ഏത് സാഹചര്യത്തിനും നമ്മള് ഇപ്പന്തൊരു തൊഴിലെറങ്ങണ്ടോ എന്നാ അയിന് പൈസണ്ട് ചെലവാ
ആഹ് മുടക്ക് മുതല് വേണം എന്നാലേ പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ളെ ദുൾ
ഞമ്മള് എത്ര ചെറിയൊരു രൂപത്തിൽ അതന്നെയാണേ മുടക്ക്ണേന് മൊതല് കിട്ടും വാണം
ഏത് സംരംഭം ആണെലും അങ്ങനെ തന്നെയാണല്ലോ
ആണ് ഏത് സം
ചെലേത് എറക്കിങ്ങാന് നഷ്ടത്തിലായി പോവും ചെലേത് ലാഭത്തി ത്തിലാവും
അതന്നെ അത്രക്കന്നെ ഏതായാലും സഹിക്കണം ഞമ്മളന്നെ നമ്മളട്തിഞ്ഞിപ്പോ ഇവടെ കോഴിയൊന്നുല്ല കോഴിയൊക്കെ ഒണ്ടായാലേ കെത് ത്യേടാണ് കാരണം നമ്മക്ക് എപ്പളേങ്കിലൊരു ഒരുസ് സ്കൂള്ന് അവധി ഒര് മട്ട് ദസേനാവധി ട്ട് അമ്മള് അമ്മടെ വീട്ടീ പോവൂള്ളു ആ അപ്പൊ അതും ഓഹ് അതും എൻ്റെ ആങ്ങള എപ്പോഴും പറയും ജീ കോയിന് അപ്പന്റെ മങ്ങാ പറയുന്ന് ഇന്റെ ഒമ്മാ കോഴി അപന്റെ ഉമ്മ പറയും ഒരു കോഴെ വളർത്തിക്കടീ ആ കുട്ടിയൾക്ക് ഒരുരുപകാരമാണ് പ്പന്റെ ആാങ്ങളെ പറയും ഏയ് വാങണ്ട്ട്ടി പിന്നെ എനിക്ക് ഈ ഒരു ഇജ എപ്പോയെങ്കിലും ഒരു മസ്തിിലല്ലേ വരുള്ളൂ ആ വരവും ഉണ്ടാവട്ടെ എനിക്ക് ഇജ പിനെ വളർത്ത ന്നെ മാണറി എനക്ക് ഈ വരവ് പോല ആ അപ്പൊ ഓര് പറയും ആഹ ഇജ് സ്കൂൾ പുള്ളിട്ട് പോയിട്ടാരാ എന്റെ കോയിനാര നോക്കുക അവിടെ നിന്നോട്ട്ന്നാലന്ന് പറ അപ്പൊ വെറുതെ ടി കൊടുത്ത വടി കൊടുത്ത് എന്തിനാ ചെടി വാങ്ങക്ക വേണ്ടട്ടോ വളർത്ത ആഹ
തിരക്കി
അതന്നെ കോഴി ആട് എന്ത് ആഹ എന്ത് സാധനേംവും വേണ്ടറിൻന്റെ അങ്ങള അവനാന്റെ മക്കൾ നോക്കി അവനാന്റെ ഇതും നോക്കിയാണ് ജീവിച്ചു അല്ലാതെ കുറെ കോഴി ആട് അങ്ങനത്തെൊന്നും ഉണ്ടായത് കാര്യല്ല എനിക്കന്നെ ഒ ഒഴവവും ഉണ്ടാവൂില്ല വർദ്ധമാണ്ടാത്ത പണിക്ക് നിക്കട്ട കണ്ടറിയോ ത വ ഗ്രറസാണ് ഒോ കെ ജി ബട ഒെ ജി മുടക്ക ക്കും പോണില്ല മകത്തമ്മന്റെ കോയി കളി ആടാ മക്ക് പോകാൻ വ ജ്ജ
ഉ കുട്ടിയക്കെ ഒരു മുട്ട പതക്കം കൊടുക്ക ഉണ്ടെങ്കിൽ അതിന് മാത്രം നഞമ്മൾ അധ്വാനിക്കണം ഇവിടെ വെള്ള എന്ന അങ്ങനെ ഇനി മുട്ട കിട്ടി ഇനി കുട്ടിക്ക് നല്ല വിഷാറ അന്ന്
കാര്യത്തിൽ ആലോചിച്ചുമ്പോ അതെറമ്മ പറയാ മുട്ട ആലോചിക്കുമ്പോ നിങ്ങള്ൾ കോയിനെ വളർത്ത ഞങ്ങൾക്ക് നല്ലത്‌ന്ന്‌ വിചാരിച്ച് ങ്ങൾ വളർത്തിങ്ങൾക്ക് ഉണ്ടാവും പക്ഷെ വളർ കത്തി കഴിഞ്ഞ നമ്മക്ക് വീട്ട്ക്ക് പോരാനമ്മ ക്ക് നോക്കാൻ വേറെ ആരെയും വാണം
ആ
അതാണ്
പിന്നെ അയൽവാസ്യളോട് ആരോടോ പറഞ്ഞൊക്കെ പോരണം
അതൊന്നും നടക്കൂലേ അ ഒക്കെ ഒരീസംരണ്ടീസം തെരക്കൊക്കെ ഉണ്ടാവും പിന്നെ ഏ ഭയങ്കര കെത്യാടാണ് ൻക്ക് ഭയങ്കര എടങ്ങേറ്ള്ള സംഭവാണത് ഓക്കെ കഴിഞ്ഞിലേ ഇല്ലാതെന്നാ തിന്നാ വെച്ചാ പോരെ ഇല്ലെങ്കി പീടീ ന്ന് വാങ്ങി കൊണ്ടരാറിം ഞാൻ ഞാങ്ങനെ പറയാറ് അല്ലാ വേറ പ്പം അയ്ന് മെൻക്കെടാൻ ൻക്ക് വയ്യാ റിം ഞാന് പക്ഷെ ണ്ടായാലൊ ക്കൊ കാര്യാണ് നമുക്കൊരു വറ്റ് ബാക്കി ഇണ്ടായാലും നമ്മക്ക് ഒരു തുള്ളി ചോറ് ബാക്കി ണ്ടായാമ്മക്ക് അവിടുക്കും ഇവടുക്കും ആ ഐറ്റംൻക്ക് കൊടുക്കാനും അയ് ഐനൊക്കെ ൻക്ക് ആലോചിച്ച ട്ടേ എൻക്ക് ഇഷ്ടുവാണ് പക്ഷെ ഓരോ കാര്യം ആലോചിക്കുമ്പം വേണ്ടാന്നും തോന്നും
അയിലും വല്യ ഇതാണ് ഞമ്മക്ക് ഞമ്മളെ ബാക്കിയുള്ളോല് എടുത്ത് പോവാന്ന് പർഞ്ഞയ്ലേ
ഏ പറയാണ്ടോ ഇൻക്കൊക്കെ ഇന്റെ വീട്ട്ക്കൊ കാർഞ്ഞാല് ചെറ്യെര്ന്നാളും ഒപ്പം വന്നായ്ര്യാണ് അറിം ന്റെമ്മപ്പെളും ന്റെ കുട്ട്യാള്‌ വര്ണ സന്തോഷം കണ്ടാല് വല്യര്ന്നാ ളും ചെറിന്നാളും ഒപ്പം വര്ണ മായ്ര്യാ
ഞാന് ഞാനൊക്കെ നിക്ക്ണന്ന് രണ്ടായ്ച്ചേലധികം ഞാൻ നിക്കൂലേനി ഇമ്മനിം വാപ്പനിം കാണാ തെ വീട്ട്ലെത്തെണ്ടീനി പിന്നെ ഞാൻ ഇന്റെ വീട്ന്റെ അട്ത്തെന്നെ വീട്ണ്ടാക്കി
ആഹ്
ക്കാൻ ൻക്ക് കെയ്യൂലേനി
ഇൻക്ക് പർഞ്ഞാതിരി ഇതേമാതിരി ഞാനൊരായ്ച്ചീലോ രണ്ടായ്ച്ച കൂടുമ്പൊ ഞാ ഏത് മദ്റസിനും സ്കൂൾനൊയ് വില്ലെങ്കിലും ഒര് ഞാറായ്ച്ച ഞാൻ പോയി പോരും ഒന്ന് പൊയ്ക്കാണ്ട് ഞാന് പോരും ആഹ് അപ്പന്റെ ഹസ്ബന്ററിം ആഹ് അങ്ങനെ പോയി പോന്നോറി അല്ലെങ്കിന്റെ ഹസ് ബന്റ് പോരും ഇല്ലെങ്കി ഞങ്ങള് ബസ്സ്ന് പോയ്ട്ട് ഹസ്ബന്റിന് ജോലി ഇണ്ട്ന്ന്ണ്ടെങ്കി അഹ് അ ഒര് വേറൊരു ഊം ഞമ്മ ക്ക അതൊര് സന്തോഷംന്ന് പറയാം വേറൊന്നുല്ല അതാണ് മെയിന് ഞമ്മ ക്ക് ഞമ്മളെ വീട്ന്ന് പറയണത് ഭയങ്കര ഒരു ഫീലിങ്സ് ആണല്ലോ
ഉം ന്റെ ഇത്താത്താരൊക്കെ പാേയ് അവ്ടെ ഒന്ന് അ കൊലായ്ലെ കസാലേലാെന്ന് ഇര് ന്ന് പോന്നാലെന്നെ സമാധാനാണ് സുഖാണ് സന്തോഷാണ് നിക്ക് പിന്നെ എപ്പളും പോവാം അടു കൊണ്ട്
ആഹ് നമ്മള് അടുത്ത ആവുമ്പോ നമ്മക്ക താണ് ഞമ്മക്ക് അങ്ങനെ സൗകര്യണന്ന് വിചാരിക്കാം.
ഉം
അങ്ങനൊക്കെ ആലോയ്ക്കുമ്പോ പറഞ്ഞ മാതിരി നമ്മളെ ഉപ്പാരേം ഉമ്മാരേം വിട്ട് പോരണത് അതൊരു വേറൊര് താണ്. ക്ഷ ഞാ പിന്നെ കുറേ വൈകുമ്പോ എൻ്റെ ഉമ്മാട് പറയും ഞാനന്നെ അങ്ങട്ട് വരാൻ കാത്തിക്കണ്ട ഇങ്ങള് ഇങ്ങോട്ടും പോരി റിയും.
ആഹ്
അപ്പളെ പിന്നെ എന്റെ ഹസ്ബൻഡ് ഇല്ലോണ്ടു പിന്നെ ഹസ്ബൻഡ് ന്നെ അങ്ങനെ പോരും.
സപ്പോർട്ടുള്ള ആളുകളാണെങ്കി പിന്നെ ഞമ്മക്ക്
ആ പ്രശ്നല്ലല്ലോ അപ്പൊ ഓല്ക്ക് ഒഴിവുള്ള ദിവസം ഓല് പോന്നേരും വെന്നാല് ഏതാണ്ട് ഇനി ഇപ്പ എത്ര ഇനി ഇപ്പ എത്ര തിരക്ക് വിളിച്ചിണ്ട് ന്നെങ്കി ഒരുഅസർക്ക് ഒരു നാലമണിയായിട്ട് നമ്മള് ഫ്രീ ആയിട്ട് പോയാലും ആ ടൈമിങ്ങിന് ഒന്ന് പൊയിക്കാണ്ട് ഒരു മാതിരി ബാങ്ക് കൊടുത്ത് കേസാൻ കൊളുക്കുമ്പോള് പോന്നാല് ഒരു റാഹത്താണന്ന്പറയും
ആ മൺ
ആ വണ്ടി ഇല്ലാണ്ട് പിന്നെ മക്കളും ഇല്ലോണ്ട് മക്കളെയൊക്കെ കൊണ്ട് പോവാ അവനാന് വണ്ടി സ്വന്തം വണ്ടിയാവുമ്പോ പിന്നെ പ്രശ് ന്നല്ലല്ലോ നമുക്ക് ഏത് സൗകര്യത്തിനും നമുക്ക് പോരല്ലോ
ഉം
അത് തന്നെ വലിയൊരു സൗകര്യാണ് ഇറങ്ങാന് അങ്ങനെ ഏതായാലും പറെഇവിടെ എന്താ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ
ഇല്ല കുളി കഴിഞ്ഞില്ല കുളിക്കണം
കുളിക്കാനും കൂടി ഉണ്ടാവൂല്ലേ
ഉം ഫുഡൊക്കാക്കിച്ച്ണ്
അപ്പൊ കാക്കിച്ചതിന് ശേഷം ആളാണ് എല്ലാരും ഈ ഫോണുംമ്മെരിക്ക കുളി ബാങ്ക് നടക്കുമ്പോത്തിനൊക്കെകുളിച്ചാ മതി വിചാരിച്ച ചങ്ങ നിൽക്കും
മം
എല്ലാരേയും അവസ്ഥയതാണ്
മ്
ഒക്കെ പറഞ്ഞ അതില് എല്ലാ വീടുകളും വീട്ടിലേക്ക് ചെന്നാലാണ്ണുട്ടോ ഏത് ബാങ്ക് കൊടുത്തിട്ടും കാര്യണ്ടാവില്ല ന്മാരിങ്ങനെ
വീട്ടിന് ചെന്ന് അങ്ങനെയി -
ആ വീട്ടിൽ ചെന്നാങ്ങനെ ഇരിക്കും ഇമ്മ ചീത്തപറയും നോക്കി മക്കളെ ബാങ്ക് കൊടുത്ത് ഒരു ഒരുമണിയാവുമ്പോത്തേനും ഒന്ന് അകത്തേക്ക് കേറിയെണ് എന്താ ഇമ്മന്നെ ചീത്തപറയും അങ്ങനെ ഒന്ന്-
ഇവിടെയും അങ്ങനെയാ എട്ടത്തി ജേഷ്ടത്തികള് അനുജത്തികള് ഒക്കെ ഉണ്ടേ എല്ലാരുംകൂടി വർത്താനം പറഞ്ഞേ
അങ്ങനെണ്ടിരിക്കും പക്ഷെ എനി- ക്ക് ആരുമില്ല എനിക്ക് ഞാനും എൻ്റെ ഒരാങ്ങളെയും മാത്രേ ഉള്ളു അവൻ പെണ്ണുക്കെട്ടിതാ നാത്തുനും ഉണ്ട് എന്നാലും ഞങ്ങള് രണ്ടാളുതന്നെ മതി അങ്ങനെ ഇരിക്കാ എനിക്ക് വേറെ- ഇല്ലലൊ ഓള് ഞാ വരുമ്പൊന്നും ഓള് പോവുല്ല ഞാൻ ഇല്ലാത്തപ്പളേ ഓള് പോകോള്ളൂ ഇന്ക്ക് ചെല്ലുമ്പോ ഓളും കൂ ട്ട്യാളോക്കേവാണം അഹ്പിന്നെ ഓല് പോകൂല. ഇനിയിപ്പ ഏതിപ്പോ ഇപ്പൊ ഈ കുറി പെരുന്നാക്ക് ഞാൻ പോയി ഓള് ഞാൻ പെരുന്നാൾക്ക് പോകുന്നതിന് ശേഷാണ് ഓള് ഓളെ വീട്ടി പോണത് കാരണം ഓളും പോയി പോരും പെരുന്നാൾക്ക്. കാരണം എനിക്കാരുല്ലല്ലോ ന്നതില് ഓളടെ നിക്ക് ക്കും പോരൂല പോകൂല ന്നാ അയി ക്കോട്ടെന്നാല് ഞാൻ പിന്നെ വിളിക്കണ്ട് ഏതായാലും ആ ആയിക്കോട്ടെന്നാ ശെരി